ഹലോ
ഹലോ ആ എന്താ അർഥാനൊക്കെ
നല്ലതന്നെ പ്രത്യേകിച്ചൊന്നുമല്ല
എന്ത പണി എന്താ ഇവിടെങ്ങെ ഇരിക്കണതാ
എവിടെയാ അത്ര വെറുതെ ഇരിക്കാ
ഉം ഇല്ലേ ചോറൊന്നുംല്ല ഉ കുളി കഴിഞ്ഞവിടെങ്ങനെ എടുക്കാണ് കുറച്ചൂ കട്ട് എതി ഇങ്ങനെ
ആ ആ ശരി എന്താ കുട്ടി കുട്ടള സ്കൂക്കോയതാ
ആ അപ്പയിന്നെ
ആ സ്കൂള് തുറന്നല്ലല്ലേ
സ്കൂൾറഞ്ഞു നിങ്ങ തുറഞ്ഞില്ലേ പ്രൊഫഷണൽസോ കഴിഞ്ഞോ
ആ പ്രേശ്വാസം നല്ല പരിപാടി ഉണ്ടായിനു
ഉം ശരി ഞങ്ങത് പരിപാടിണ്ടായി ഞങ്ങ രാവിലെ തുടങ്ങിട്ട് ചയിക്കണം കഴിഞ്ഞപ്പോ
ഏ അത് ശരി ആ ഞങ്ങളുടെ പോന തന്നെ എല്ലാ കൊറെ രക്ഷിതാക്കളടൊക്കെ പാടേ എല്ലാരും ഉണ്ടായിനു നല്ല ഇതായിനു പായസം കൊടുക്കലും ഒക്കെണ്ടായി മുഠായി കൊടുക്കുക പായസം കൊടുക്ക
ആഹ ശരി ഊട്ടി
ക്ക അനുസരിച്ചുള്ള ആ അതിനനുസരിച്ചുള്ള പരിപാടിയൊക്കെ ഉണ്ടായിനു
ആഹ
പി നിങ്ങളന്തോ
ഫൊക്ക കഴജിയോ
നിങ്ങളത്
ഞങ്ങത് രാവിലെ ഒരു പത്തണി പത്തരക്കെ ആവുമ്പോ എത്തി ചട്ടൻ പറഞ്ഞക്കല്ലേ അപ്പ എത്രാ എഴുതി ചേരൊക്കെണ്ടായിന് ആത കണ്ടേ അതങ്ങനെ പോയി പിന്നെ ഉ അത് കഴിഞ്ഞ് കുട്ടികളെ ബസ്സിനും കാര്യങ്ങളൊക്കെ ജോർജ്നസരിച്ച് കുട്ടികുടെ ക്ലാസസി വ ഒരു ഫോും കാര്യങ്ങളൊക്കെ എല്ലത്തിനെ കുുറിച്ച് സംസാരിച്ചന്നെ ഇലടുക്കലും
ആ് ആഹ അത് ശരി ആ വലുതും അങ്ങനെ തന്നൊയിനു പരിപാടൊക്കെല്ലെ സ്കൗട്ടിന്റെ ആൾക്ക കുട്ടികളും
ആഹ ആഹ
ജയർസിന്റെ കുട്ടികൾൊക്കെ ഉള്ള പരിപാടിിയൊക്കെ ഉണ്ടായിനു
ഏ ശരി ഉ വ വേര് വൽക്കാനില്ലേ കുട്ടികള് വരുന്ന
ആഹ് കുട്ടികള്െ പുതിയ കുട്ടികളെ വരെ വിൽക്കാനേ
ആഹ ആ കാ്ശിരി എന്താക്കെ ഉണ്ടാവല്ലോ
ഏ
കരച്ചിലൊക്കെ ഉണ്ടാവുംല്ലേ പുതിയ കുട്ടികൾക്കെ
ആഹ് പുതിയ കുട്ടികളല്ലേ കരച്ചില് ഉണ്ടായി പിന്നെ ടീച്ച ഇപ്പഴത്തെ ടീച്ചേഴ്സുമാര് ഞാനങ്ങ കുട്ടികളെ കൈയ്യിൽ എടുക്കുവേ പല ര തിലൊക്കെയാണ്ട് കളിച്ചു കണ്ടും ഡാൻസ് കളിച്ചും
ഒരുവിധം കുട്ടികള ആഹ് ഒരു വിധം കുട്ടികളക്കെ അങ്ങനെ ഒരു പക്ഷെ അതിലും പെടാത്ത ചില കുട്ടികള് ഉണ്ടാവുള്ളു
ആഹ് ഇത് അംഗൽവാടി പോയി
ആഹ് അതാണ് അങ്ങനെ അതാണ് കരച്ചില് വരുന്നേ അല്ലാത്തവർക്കൊക്കെ അതോര് ആഹ് അത് മറ്റ് കുട്ടികള് കരയണ കാണുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവല്
ആഹ് ആഹ് എന്താ പുസ്തകക്കെ കിട്ടിയോ എന്നിട്ട് സ്കൂക്കള്
ഇല്ല പുസ്തക കിട്ടിട്ടില്ല പഠിപ്പ എന്റെ സ്ലേറ്റും പെൻസിലും കൊടുത്ത് അത് കൊടുത്ത ഇത് പുസ്ത ഇ പുസ്തകം പുസ്തകം കിട്ടി ഇനി യൂണിഫോം കിട്ടിയില്ലാ
ആഹ് രണ്ടാഴ്ചത്തേക്ക് കുട്ടികൾക്ക് ക്ലാസ് എല്ലാം ഉണ്ടാവൂല
ആഹ് അന കാരണം കുട്ടികളെ സ്പ്പ ലാപ്ടോപ് ലവലായി വരുന്നല്ലേള്ളൂ
ഉം അത് ഇത് കളി കളിയൊക്കെ ഒന്ന് മാറി സെറ്റ് ആവേണ്ടി വരും
ആഹ് ഒര് ലെവലായി വരണേ പിന്നെ ഒക്കെ അതൊക്കെ കരച്ചിലന്തൊക്കെല്ലേോട്ട് എല്ലാത്തിനി ഇപ്പ ഞാൻഓക്ക് ദീക്ക ഇങ്ങോട്ട് ആക്കി എടുത്തിട്ട് വേണ്ടേ
ആഹ് ആഹ് ആഹ് അത് ശരിയാ
അത് ഓട വരക്കെ വരച്ച് സ്ലീയറ്റിൽ ഇവടെ ഓരോ വര വരച്ച് കൊണ്ട് പോ അങ്ങനെ വരക്കാൻ പറാണ്ട്
ആഹ് ആഹ് ഇവരിക്കും അങ്ങനെ തന്നെ എ ഇപ്പൊ യു കെ ജി ആയതൊണ്ട് തുടങ്ങി പാഠംക്കെ തുടങ്ങി
ഏ എന്തക്ക് തുടങ്ങിയില്ല പുസ്തകം പറഞ്ഞിട്ട് കൊടുത്ത
ആഹ് ഇന്നലെ രണ്ട് മൂന്ന് ദിവസം മുൻപ് തുടങ്ങിയ പുസ്തകം കൊടുത്ത വച്ച് വർക്കൊക്കെ ചെയ്യ ക്കല്‌ തൊടങ്ങി
ആഹ് ആഹ് ശരി തുടങ്ങിയ പിന്നെ തുടങ്ങ തുടങ്ങ തന്നെയാണ് തുടങ്ങിയ പിന്നെ അങ്ങനെ അത്മേല് ആയിട്ട് ഇങ്ങനെ ഇപ്പൊ അങ്ങനരു കളീന്തൊക്കായിട്ട്ങ്ങനെ പോണ്. വെല്ല്യെ കുഴപ്പൊന്നുല്ലാ രാവിലെ നീച്ച്ണെ ചെറിയൊരു ബുദ്ധിമുട്ട് മാ തെയ്
ആഹ് ആഹ് ടീച്ചേഴ്സ്മാരൊക്കെ പിന്നെ പുതിയതായതുകൊണ്ട് ഓൽക്ക് ഭയങ്കര ഇഷ്ടാണ് പുതിതനല്ലെ നല്ലെ ടീച്ചർമാരായതൊണ്ടേ
ആഹ് അതാണ് കുട്ട്യാക്ക് ഇപ്പൊ കുട്ട്യാക്ക് ഇതിനനുസരിച്ച് നിക്കണോണ്ട് കട്ട്യാക്കുംതന്നെ നല്ല ഇഷ്ടണേ മറ്റത് ഇങ്ങനെ ആഹ് മറ്റേത് വടിയും ചീത്ത പറയലൊന്നും ആഹ് അങ്ങനെയൊക്കെണ്ടാവുമ്പല്ലേ പേടി ഇപ്പഴത്തെ കുട്ട്യാളോട എന്നിട്ടേര്ക്കും ചിരിച്ച് ഓൽക്ക് ഇഷ്ടപ്പെട്ടാതിരി കൊഞ്ചില്ലായിക ഇങ്ങനെയ് കൊഞ്ചിച്ചു കൊണ്ട് നടന്നാ നല്ല ഇഷ്ടാണ് ആഹ് അപ്പൊ പോവാൻ താല്പര്യണ്ടാവും ചീ പഠിപ്പി റ്റാ തൊടങ്ങി കൊറേ എഴുതാനും ആവുമ്പളാണ് മടിവരാ അപ്പൊ ടീച്ചർമാരോടല്ല മടി പക്ഷേ സ്കൂള് പോവാന്ണ്ട്ങ്ങണ്ടേ ആഹ് കൊറേ എഴുതാനും ഒക്കെ ആവുമ്പോ
ഉം ഇസ്കൂളും മദ്രാസും കൂടിഒക്കെ ആവുമ്പളേ ഓൽക്കൊന്നും കൂടി വെറുപ്പ് വരും ഉം അ ഓല് കൽച്ചടക്ക്ണ പ്രായല്ലേ
ആഹ് അപ്പോ അതാണ് ഇപ്പത് അഠഗൻവാടി അർഞ്ഞാ ഫുള്ള് അതല്ലേ ഇപ്പൊ അംഗൻവാടിക്കാ സ്കൂൾക്കാ നല്ലത് അംഗൻവാടി
ആഹ് അതെ ആഹ് ഓൻ ഓൽ നേര്ത്തിന് ഫുഡും കഴിച്ചിര്ന്നാ മതി ഒന്നും അറിയണ്ടല്ലോ ഇവടിം അങ്ങൻതന്നെ രാവിലെ പത്ത് മണിക്ക് തീ രക്ഷിതാക്കൾ കൂടും. പോയിനീ ഫസ്റ്റ്ത്തെ ദിവസം വണ്ടിയൊന്നുല്ലേയ്നി
ഏഹ് ഏഹ് ഞങ്ങക്കും അങ്ങൻതന്നെ വണ്ടില്ല
ആഹ് പിന്നെ ഞങ്ങള് കൊണ്ടാക്ക്യേന്റേഷം പി ഓരോരോ പര്പാടീം ടീച്ചർമാരേം കുട്ട്യാളേം കുട്ട്യാളെ ഐക്കങ്ങണ്ട് ത് ഇര്ത്താൻ ന്ള്ള ഓരോ പരിപാട്യാള് അത് കയ്ഞ്ഞീന്റേഷം പിന്നെ ചോറ് കൊട്ത്ത്കാണ്ട് പിന്നെ പായസൊക്കെണ്ടായിന് പോന്നപ്പോ
ഏഹ് ഞങ്ങൾ തെ ഒരു ബിൽഡിംഗ് നിന്ന് വേറെ ബിൽഡിംഗ് ന്നെ പരിപാടി ബി എഡിന്റെ ബട്ട്‌ അത് ഔട്ന് പിന്നെ ഔട്ന്ന് മയന്റതായ്റ്റ് ചപ്ലിയോണ്ട് ഫുള്ള് ഗ്രൗണ്ടൊക്കെ ഫുള്ള് ചപ്ല്യാണ്. അപ്പ പിന്നെ ഔട്ന്ന് നേരെ ബസ്സ് കയറ്റ്യേക്ക ന്ന്ട്ട് പിന്നെ ഓലെ ക്ലാസ്ക്ക് കൊണ്ടോയി ഇര്ത്യേക്ക
ആഹ് ആഹ് അങ്ങനേല്ലേ ഇബലെ നേരിട്ടണ് ഇര്ത്തി ചെയ്തെ ആഹ്
പായസം പായസം കുട്ച്ചാണ്ട് നേ ബസ്സ് ക്ലാസ്സ് ക്ക് പോവാൻ പർഞ്ഞെ അവ്ട്ന്ന് ഫോട്ടട്ക്കലും കാര്യങ്ങളും ഡയറി ക്കെ തന്ന്ക്കാണ്ട് പിന്നെ വിട്ടത്.
ഏഹ് അയ്ശെരി ഞങ്ങള് ഓല് ഞങ്ങളെ കൂടെൻ പോന്ന ആഹ് ആഹ് ആഹ് പോര്ന്നപ്പോ ആഹ് ആഹ് ഐശ് ശെരിയാണ് രെഷി അന്ന് രക്ഷിതാക്കളെ കൂടെ വിട്ടു. ഞ്ഞി പിറ്റേന്ന് മുതല് പിന്നെ ബസ്സെനേയ്നു.
ആഹ് ബസ്സിന് പോണെ അന്ന് ഇത നല്ലത് നമ്മള ഇങ്ങനെ പോമ്പോഴാണ് സങ്കടം വര ഞാൻ പിറ്റേ ഒന്ന് ബസ് ഇട്ടില്ല പിന്നെ കൊണ്ടാന്നാ ക്കിയപ്പോ കുട്ടീന്റെ ഉമീം കരയാ കുട്ടീം കരയാ രണ്ടും കരയാ
ആഹ് ശെരി ആഹ് ഓകൈ ന് തീരെ മ്മള് അങ്കൽവാടിക്കൊന്നും തീരെ പോവാതെക്കും
ആഹ് പ പറഞ്ഞേക്കാതെ വിട്ട്ന്ന് മാറാതെ ങ്ങനെ നിന്നാണ്ട് പെട്ടെന്ന് മാറ്മ്പളാ രു ശ് കെത്യേടാണ് കുട്ട്യൾ
ഞ്ഞം ആഹ് ഗത്യേടാണ് മറ്റേത് കൊർച്ച് വിട്ട്ന്ന് ചേലാകുമ്പള്
ആഹ്
പിന്നെ ചെറിയ മക്ക് ഓലെ ചെറിയ മക്കളെന്നാമ്പളെ ചെറിയ മക്കളെന്നാവുമ്പോ ഓല്ക് വി ട്ട്ന്ന് ചേല്ണ്ടാവൂലേ
ണ്ടാവൂല അതാണ് അത്ര ഇത് കെത്യേടും പക്ഷെ ഇത് ശീലായി കിട്ടാ അന്നത്തെ പിന്നെ അവടെണ്ടാണ ബാലുണും മ് ടീച്ചറൊക്കെ സൂപ്പറാ അവടുണ്ടാക്കണ ബലൂണും കാര്യങ്ങളൊക്കെ കണ്ടേ പിന്നങ്ങനെയൊരു മയങ്ങും.
ആഹ് എന്നാ ഓല് വെരുത്തോല്ലേ മയത്തൂല്ലേ ഇപ്പത്തെ കുട്ടികളല്ലേ ടീച്ചറ്മാരല്ലേ ഏത് രീതിയിലോല് എടുക്കാലോ കുട്ടികളെ ഉം
കൊണ്ടയാ ഇന്നലെ കൊണ്ടോയാക്കി ഇന്നലെ ഇപ്പോ പത്രവൊക്കെ അവടെ വെച്ച് പോന്നേക്കണ് സ്നാക്സൊന്നും
ആഹ് ചെറിയ ചെറിയ കുട്ടികള് അങ്ങനെ തന്നെ അയ്ക്കാരം ഞമ്മള് മൂന്നും നാലും പാ പാത്രം കരുതിവെക്കണേ അതേമാരി ബോക്സായാലും പെൻസിലായാലും ഒക്കെ ഒക്കെ ഞമ്മള് ശ്രദ്ധിക്കും ഒരു ദിവസത്തിന് ഒരു പെൻസില്
ആഹ് ഒന്ന്‌ ഒര് ദിവസം കൊണ്ടോയി രണ്ടാമത്തെ ദിവസം കൊണ്ടോയപ്പോ ഫുള്ള് പൊ പൊട്ടിച്ച് വന്നേക്കണു ഇനി അടുത്തത് പുതിയത് പറഞ്ഞങ്ങാണ്ട് ഫുള്ളും
ഒരു പെൻസിലില് സ്ലേറ്റ് പെൻസിലും രണ്ടും മൂന്നും കൂട്
ആഹ് അങ്ങനെ വാങ്ങിച്ചക്കെന്നയാണ് ആഹ് ഇത് വേ എന്തൊര് പെട്ടന്നാണ് തീരണ് തീരുമാനമാക്കണത് ഓരോ ദിവസം ഓരോന്ന് കൊണ്ടോയിട്ടാല്
ആഹ് ഓൽക്ക് അത് മ ഒര് ദിവസം തന്നെ മാണ്ടി വരും രണ്ടും മൂന്നും എണ്ണവൊക്കെ
കൊണ്ട് നടക്കണതായിട്ടില്ല
ആഹ് അയിന് അത് അറീലല്ലോ പിന്നെ ഗേൾസിന് കൊറച്ചെങ്കിലും ഒക്കെയൊന്ന് ശ്രദ്ധയുണ്ടാവും ബോയ്സ് അതേ പോലെയല്ല.
ഉം ഓൾക്ക് പിന്നങ്ങനെ കളീ ഉം കളീല് ഒരു വട്ടാ പിന്നെ
ആഹ് ഓൽക്ക് അതൊന്നും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല സ്കൂള് വിട്ട് നേരെ ബാഗ് എടുത്ത് പോരുകാന്നല്ലാതെയെ
ആഹ് അതെ
ഉത്സവവൊക്കെ സൂപ്പറാക്കി കഴിച്ചു
ഉം
നല്ല അടിപൊളിന്നെനു
പിന്നെ പൊറത്തുന്ന് അങ്ങനെ അങ്ങനെ ആരെലും വന്നീനോ
ഇല്ല ആര് വന്നിട്ടൊന്നുല്ലാ ടീച്ചേഴ്സ്മാരന്നെ ഇതാക്കി
രക്ഷിതാക്കളും ടീ -
ഒരുക്കി വെക്കാന് ആഹ് മാത്രേ ഉള്ളനി പിന്നെ പീടി എയിന്റെ ആൾക്കാർ- അങ്ങനെ കൊറച്ച് ആള്ക്കാര് കൂടിയാണ്ട്-
ആഹ് ആഹ് ആഹ്
കുട്ടി മധു കുട്ടികൾക്ക് മധുരമക്കെ കൊടുത്ത്- ഏതായാലും സൂപ്പർ ആക്കിനെ ഉം ഇഞ്- എപ്പള സ്കൂള് വിട്ട് വരാ
ഓല് ഇതപ്പം നാലരക്ക് സമയം മാറ്റിയോണ്ട് സ്കൂളില് വിടുന്ന സമയം മാറ്റിയതോണ്ട് നാല് മണിയാവും
ഏവർക്ക് ഇന്ന് രണ്ട് ആഴ്ച്ചക്ക് രണ്ടരൊക്കെ ആവുമ്പോത്തിന് വിടും
ആഹ് അതല്ലെ കുട്ട്യാക്ക് ബസ്സ് അങ്ങനെ വേറെല്ല എല്ലാർക്കും ഒരു ബസ്സാണ്
ആഹ് ആഹ് അത് ശരി വലിയതും ചെറിയലൊക്കെ ഒന്നിലേക്കാരല്ലേ
എല്ലാരും ബസ്സിനാണ് പതിനൊന്ന് എത്രോ ബസ്സുകളാണ് സ്കൂളില്
ആഹ് അയ്ശെരി ആഹ് ആഹ് ഇവലത് പിന്നെ അത്ര വല്യ സ്കൂളൊന്നും അല്ല സാധാ സ്കൂളാ
ആഹ് അപ്പൊ എല്ലാരും ഒരു ബസ് ഒരു ബസ്സിലാണ് വലിയ കുട്ടികൾ ഉണ്ടാവും ചെറിയതുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പൊ പിന്നെ ഓൽക്ക് വിടുമ്പോളേ ഇവർക്കും വിടുള്ളു
ആഹ് ആഹ് ആഹ് ശരി ഇബൽക്ക് ഇവൽക്ക് പിന്നെ ചെറിയ സ്കൂൾ ആയതുകൊണ്ട് അതിനനുസരിച്ച് വിടും
ഉം ഇവിടെ നാലമണിക്ക് രാവിലെ- ഉം ഇതയിന് വേറെ വണ്ടിയാവുമ്പോ അങ്ങനെയാണ് ഇപൊക്കല്ലാർക്ക് ഒരു വണ്ടി ഒറ്റതാവുമ്പോഴേ
ആഹ് വീടിന്റെ അടുത്ത് തന്നെയാണ്
ഇവിടെ വീടിന്റെ അടുത്തന്നെ കേക്കാ അവിടുന്ന് കൊറച്ച് പോയാൽ മതി നല്ല തുടങ്ങുന്നതും വിടുന്നതും കേക്ക ആ വിടുമ്പോ അങ്ങനെ ഇവിട വീട്ടന്ന് ഇറങ്ങും നാലമണി കൃത്യം അവിടുന്ന് പ്രാർത്ഥന അല്ല ദേശീയഗാനം ചെല്ലണത് കേക്കാം
ഏ ഞങ്ങളതും കുറച്ച് ദൂരം തന്നെയണ് കേൾക്കൊന്നുല്ല കുറച്ച് പോൂവന്നെ വേണം
ആ ഇവിടെന്ന് കേക്കാം അപ്പൊ പിന്നെ അപ്പനെ വീട്ടീന്ന് ഇറങ്ങിയാൽ മതി ഇറങ്ങ അവിടെ പോയി നിന്നാലേ ബസ്സ് വന്ന ടെ നടക്കു നാലേക്കാല് ആകുമ്പോഴക്ക ഇവിടത്തും ചെയ്യും
ആ ശരി പിന്നെ എന്തൊക്കെയാെന്നാല് വേറെ പ്രത്യശൊന്നുമില്ലല്ലോ വേറെ പ്രേത്യാക്കിച്ചൊന്നും ആ എന്നാപ്പിന്നെ വിളിക്കണ്ടിട്ടോ
ആഹ് ആഹ എന്നായിക്കോട്ടെ ശരിന്നാ ആഹ ആ ആ ആഹ്